എന്തൊക്കെ വർത്താനം
റാഹത്തന്നെ അൽഹംദുലില്ലാഹ്
ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല കുട്ട്യാളായിറ്റുള്ളൊരു ജഗപൊകയിലാണ്
ഏഹ് പഠിപ്പിക്കേണ്ടതൊക്കെരിക്കുലേ ആഹ്
മഴ ആയിറ്റേ റൂ ആകൊരു കതകു അതൊന്ന് ഉണങ്ങാഞ്ഞിട്ട് റൂമില് നറയേ ആയലണ്ട് കെട്ടിയിക്കണ് ഞാന്
ആഹ് ആഹ്
ആ ഇങ്ങട്ട് തോരടലും അയിന്റെടല് മടക്കിക്കെലും പലേ പരിപാടിയുണ്ട്
അൽ ആ കൊറെ വീട് പണിലെ വീട്ടന്റെ പണിയൊക്കെന്തായി
ആഹ് പകുതി കഴിഞ്ഞ് ഇനി തായേര ഭാഗം ഒക്കെണ്ട് ഇനിയും
എന്ത്‌ന്നാ പണി വീട്ടില് പുതുക്കി പണിയേ
ഇന്റെ എല്ല പെയിന്റും പണിയാണ് കൊറെ കാലായി പെയിന്റട്ച്ട്ട്. അപ്പൊന്ന് പെയിന്റ് അട്ച്ച് മിനക്കാ വിചാര്ച്ട്ട്.
അങ്ങന എന്തേം പരിപാടി എന്തേണ്ടോ എല്ലാം. ആഹ് വെറുതെ ഒന്ന് വൃത്തിയാക്കിടാന്നരുതി ആയിരിക്കുലെ.
ഒന്ന് വെറുതെ വൃത്തിയാക്കിയതാണ്.
അതാര മ്മ് മോളാണോ?
ആഹ് അല്ലാ അല്ലാരുണ്ട്.
ഏഹ്.
ചെറ്തും അയ്ന്റെ നേരെ മൂത്തതും അതെയ്ത് മൂന്നാമത്തും നാലാമത്താണെ. ങ്ങനെ പുറുബ്റിൻ്റെ ആൾക്കാര്.
ഹ്ഹാ ഹാ.
ഉ ഹും മറ്റുള്ളവരു രണ്ടാൾക്കാര് പിന്നെ. സ്പെഷ്യലൊന്നുല്ല ഞങ്ങളൊക്കെ ചോറുന്നും വാപ്പി ഇമ്മീം ചപ്പാത്തിന്നും.
ഏഹ് ങ്ങളെല്ലാരും ചോറ്ന്ന്ലെ. ഉച്ചക്ക് ണ്ടാക്കുന്നയല്ല രാത്രി വേറെ ണ്ടാക്കുന്ന്..
ഏഹ് അങ്ങനും ചെയ്യലില്ല ഉച്ചക്കാണ്ട് ണ്ടാക്കും ഒര്ണ്ടാക്കല്.
നേരെ ഒക്കെ അടുപ്പത്താണ്ടാക്കല് അല്ലേ ഗ്യാസിലോ?
ആ അടുപ്പത്തിപ്പംഉണ്ടാക്കില്ല കാരണം മഴക്കായി ആകെ നനഞ്ഞ് ഒരു കഥയ്ക്ക്ണ് അപ്പം ഫുള്ളി ഗ്യാസും ഈസി കുക്കും അങ്ങനെയൊക്കെ
ആ പിന്നെ എന്തൊക്കെയാണ് വർത്താനം? മഴ ഉണ്ടോ?
മഴഉണ്ടേ മഴ നല്ല മഴ തന്നെയാ ചാറലുണ്ട് ഇപ്പൊ. ഏ ഇന്നിപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് പുറത്തുന്ന് തോലടാൻ പറ്റു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരം തെറ്റായിരുന്നുന്ന്.
അതെയോ
അങ്ങനെ നമ്മളൊരു എങ്ങനെലൊരു ത് കണ്ടു കഴിഞ്ഞാ ഞാൻ അപ്പം ഓടും ഞാൻ പുറത്ത് തോരാടാൻ വേണ്ടീട്ടേ.
ഞാനിപ്പോ ഇത്താതന്റെ വീട്ടിലാ ഉള്ളത്.
ഏ അത് എൻതേ നിങ്ങടെ വീട്ടല് വിരുന്ന് വന്നതാ
ആ ഇവിടെ രണ്ടുസം നിൽക്കാൻ വേണ്ടി വന്നതാ.
ഞാനും ഹസ്ബൻഡും ഒറ്റക്ക് നിക്കുന്നതാണ്.
ആ ആ
ആ. അപ്പൊ രണ്ടുദിവസം കൊണ്ട് പോണം.
ഉം. പിന്നെ എന്തൊക്കെയാ?
പിന്നെ?
അപ്പൊ നിങ്ങളെ കൂടെ ഹസ്ബൻഡ് വന്ക് ണോ?
ഇല്ല ഇപ്പ ഇല്ല ഞാൻ പിന്നെ ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അപ്പംഅവിടുന്ന് ഞാൻ അങ്ങോട്ട് ഹസ്ബന്റിന്റെഅടുത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കു മ്പോഴാണ് താത്ത ഇങ്ങട്ട് വിളിച്ചു അപ്പം ഇങ്ങ് പോന്നതാ.
ഏ എന്നാ പോണേ?
ഇവര് എവിടത്തെ ഇത്താത്തഒറ്റക്കായിട്ട് വിളിച്ചതാണ്. ആ ഇപ്പം ഇത്താത്തവരുമ്പോ അങ്ങ് പോവാന്ന് കരുതി.
ങ്ങാ
പിന്നെ വേറെന്തൊക്കെയാണ് വർത്താനം?
വേറെ റാഹത്ത് തന്നെ ഇങ്ങനെ പോണ് അവിടെ അവിടെ ഓരെടെ വീട്ടില് ട്ടികളെക്കെ ഉണ്ടോ?
ആരെ വീട്ടില്?
ഇത്താത്തായ്ക്ക്.
ആ കുട്ടികള് ണ്ട്. രണ്ടാളുണ്ട്. രണ്ടല്ല നാലാളുണ്ട് രണ്ടാള് ദറസ്സിൽ പഠിക്കുന്നതാണ്.
രണ്ടുപെൺകുട്ടികളാണ് ചെറുത്.
ഏ
അപ്പൊ അവള് ഒറ്റക്കായിട്ട് വന്നത്.
ആ ആ
ഉം
പിന്നെ എന്തൊക്കെ ങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്?
ഇന്റടെ ഇന്നേ കെട്ടിച്ചട തലോ അല്ലെങ്കിൽ എന്റെ വീട്ടില
ങ്ങളെ വീട്ടില്
ഇന്റെ വീട്ടില് ഉമ്മേം ഇപ്പേം ഏഹ് ആങ്ങളേം ആങ്ങളേന്റോളും അനിയത്തിയളും ഉണ്ട് ഇപ്പോ
ഏഹ് ഇങ്ങള് എത്രാമത്തെ മോളാ
അതൊന്നും ഇപ്പ ങ്ങള് ചോയ്ക്കല്ലി
ഏഹ്ഹ്
ഞങ്ങ ൾ കൊറേ ആൾക്കാര്ണ്ട്
ഏഹ് ഇവിടേം അങ്ങ തന്നേണെ ഇക്കാടെ ഏഹ് ഇക്കാടെ വീട്ടിലും ഇവിടേം കൊറെേ ആൾക്കാര്ണ്ട് ഏഴ്
ഏഹ് പെങ്ങമ്മ ഏയ് പെങ്ങമ്മാരോ അപ്പൊ ആണ് ആണ്ങ്ങൾ എത്ര
ഒറ്റാള്
ഒരാണും ഏയ് പെണ്ണും ആഹ് അടിപൊളി അൽ ഏഹ് ഓഹ് എല്ലാ എല്ലാരും കല്യാണം കയിഞ്ഞതാ
ചേലോര് ചെലോര് ഡിവേഴ്സ് ആയിറ്റ് ഇരിക്ക്ണ്ട്
ചെലോര്ന്ന് പറയുമ്പോ എത്രാള്
രണ്ട്
അതെന്തേ
ഓരോ മ് ഹ് ഹ് പറ്റായും അങ്ങനൊക്കെ ആയിറ്റ്
ഇവിട്ന്ന് വ് വീട്ടന്ന് ഒയിവാക്കിച്ചോ അല്ലെങ്കി അവിട്ന്ന് ഓര് ഒയിവാക്കിതോ
ഞമ്മള് ഇവിടുത്തോര് ഒയിവാക്കിച്ച്
ഏഹ് അവിടന്ന്
ആ ഇവിടെ തന്ന എല്ലാ സൗകര്യവും ഉള്ള വീടാണ് അപ്പം അവര്ക്ക് പറ്റായി അവിടെ പോവുമ്പോ എല്ലാ സൗകര്യവും ഇണ്ടാവില്ലല്ലോ ചെല വീടും ആഹ് അപ്പൊ പിന്നെ രണ്ട് മക്കള്ണ്ട് ക്ഷെ ഒരാക്ക് മക്കളൊന്നുല്ല ഒരാക്ക് രണ്ട് മക്കള്
അങ്ങനെ
ഉം ഉം
ആ ആഹ്
വാപ്പാരും മാരും ഇണ്ടാകുമ്പോ പിന്നമ്മക്ക് കൊയപ്പില്ല
ഉം. ഇ പിന്നന്താണ്
അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് അവിടെ താത്താന്റവിട ചക്കേം മാങ്ങക്കെ ഇണ്ടാ
ആഹ് ആ ഇണ്ട് ചക്ക മാങ്ങൊക്കെ ഇണ്ട്
ഏഹ്
ഉം
ഇവിടെയും എന്താണ് ചക്കി മാങ്ങിയും ഒക്കെ സ മ് എന്താണ് ചിക്കുവൊക്കെ ഇണ്ട് ഇവിടെ
ഏഹ് മാങ്ങേ ഓ എല്ലം ഇണ്ട് ഉം
അതൊക്കെ ഇന്റെ കെട്ടിയോന്റെ ഇതാട്ടോ മൂപ്പരിങ്ങനെ വന്നാ ഓരോന്ന് ഇങ്ങനെ കുയിച്ചിടുവൊക്കെ ചെയ്യും ഉം അന്ക്ക് ഭയങ്കര ഇഷ് ആഹ് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ട് കാണാം
ആഹ് അത് നല്ല കാര്യാ അപ്പൊ റംബൂട്ടാനൊക്കെ കുയിച്ചിടാൻ പറഞ്ഞൂടായിരുന്നോ
റംബൂട്ടാൻ കുയിച്ചിട്ടെന്ന് പിന്നെ അത് ഇണ്ടായിട്ടില്ല കുയ് ച്ച് മരം ഇണ്ട്
ഏ
ഉം
ആഹ
പിന്നെ എന്തൊക്കെയാ അവിടെക്കെ എങ്ങനെയാ ഉള്ള തോരയിടലക്കെ
ഇവിടെ പിന്നെ പുറത്തെക്ക് കിച്ചന്റെ പുറത്തായിട്ടൊരു ഷെഡ് മാതിരി കെട്ടി കെട്ടിട്ടുണ്ട് അതെന്തിന് കെട്ടിയല്ലേ ഇത് തറവാട് വീടാണ്
ആഹ ആഹ ഇവിടെ ആഹ സംഭവുണ്ട് തായേര ഭാഗത്ത് ഇങ്ങനെ കെട്ടിരിക്കണ് മേലെ ശീറ്റ് ഇട്ടിട്ട് പക്ഷെ ഞങ്ങക്ക് പക്ഷെ ഇവിടെ പെയിന്റുപണി നടക്കാണ് ആ ഭാഗത്തേ അപ്പൊഞമ്മക്ക് അവിടെ ഐൽ കെട്ടാൻ പറ്റൂല
ആഹ
അതാണ് പെട്ടത് അല്ലെങ്കിൽ പിന്നെ അയല കെട്ടി റാ ആവുവായിരുന്നു ഇതിപ്പോ ഇങ്ങനൊരു പണി കിണ്ടിയോണ്ടെ
അപ്പൊ മുകളിലൊന്നും സൗകര്യല്ല ഇങ്ങനെ സ്റ്റഡ് കേട്ടിട്ട് ടാറിടാനൊന്നും
എവിടെ
ഏഹ മുകളിലൊന്നും സൗകര്യം ഉണ്ടാവില്ല ആ ടങ്ങനെ വീടിന്റെ ടെറസിലായിട്ട ന്നുല്ലല്ലേ
ഇല്ല മേലെ അഞ്ച് റൂമിണ്ട് പിന്നെ താഴെ മൂ നാല് റൂമ്
ആഹ് ഒരുപാട് റൂമ വല്യ പൊരയാണോ
ആഹ്
ത വല്യ തറവാട് വീടാ
ആഹ് ആഹ്
ആഹ് നല്ല രസായിരിക്കുല്ലേ നിങ്ങള് ഒറ്റക്ക് ആയതുകൊണ്ട് കൊറെ പ്രശ്നയിരിക്കുല്ലെ
ആഹ രസക്കിനല്ല നല്ല പോലെ നല്ല സ്വഭാവം കാട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലതിനാണ് പക്ഷെ ആഹ് ഇടക്ക് ഒന്നരു പിറുപിറു ആവുമ്പോള് നമുക്ക് പിന്നാ ആഹ് അങ്ങനെ ആകുമ്പോളെ നമുക്കൊരു ബുദ്ധിമുട്ടിണ്ടാവാ
അസ്‌ബഡിന് എന്താ ജോലി
ആള് കുവൈറ്റിലാണ്
ഇപ്പ നാട്ടിലുണ്ടോ
ഇല്ല നാട്ടിൽ പോയിട്ട് ഇപ്പോ പത്ത് മാസമായി
ഏ അപ്പോള് വീട്ടിൽ അറിയമോ
ഏ
എപ്പ പെടുത്തങ്ങ വരുന്നുണ്ടോ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോഴോ
രണ്ട് കൊല്ലം കൂടുമ്പളാ വരവ് അതി ശരിയാവൂലേ ക്ക് വയ്യഞ്ഞി ഇപ്പൊ തന്നെ പെറ്റെടുക്കാന്
അതിണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നക്കെണ്ട് ഇതിന്റെ ഇടയില് അപ്പൊ ശരിയാവൂല അതാ പർണെ കുട്ടികൾ രസാണ് പക്ഷെ നമ്മക്ക് വിക്കണ്ടേ നമ്മളൊരു വീക്ക് ആവും
ഏ ഇങ്ങക്ക് എത്ര മക്കളാണ്
ഞളെ ചെറിയ ചെറിയ മക്കള്
ഏ
രണ്ട് വയസിന് വ്യത്യാസുള്ള എല്ലാരും
ഏ എത്ര ആളാണ്
ശരി നാല് മക്കള് മൂത്തത് മൂത്തത് മൂന്ന് പെൺകുട്ടി കുട്ടിയള്
ഏ
ഉം അങ്ങനെക്കെയാണ്
ഏ
ഉം
ഭക്ഷണം കഴിച്ചോ
എന്തേ
ഭക്ഷണൊക്കെ കഴിച്ചോന്ന് ചോയിക്ക
ഇല്ലാ ഭക്ഷണോന്നും കഴിച്ചിട്ടില്ല ഞാൻ കൊറെ മടക്കി വെക്കാനുണ്ടേ ഈ റൂമിൽ തന്നെ തൊടലും മടക്കി വെയ്ക്കല് ഒക്കെ റൂമിൽ തന്നെ ആയതുകൊണ്ട്. സത്യം പറഞ്ഞ സുഖാണ് പക്ഷെ ആഹ് ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ സുഖം തോന്നും പക്ഷെ ഈ കു കുട്ടികള് ഞമ്മള് മടക്കി വെക്കണ ഭൗതി ഓല് കൊളക്കണേ
ആഹ് ഞമ്മ ആഹ് അപ്പൊ പിന്നെ ഇക്ക് ആകെ പിരാന്ത് പിടിക്കും ചെല സമയത്ത് ഫസ്റ്റ് ഇവിടെ മടക്കി വെക്കു പൗതി അവര് കൊല കൊളാക്കും ഞാൻ പറഞ്ഞ് ഇങ്ങളത് ഇങ്ങള് മടക്കി വെച്ചാള എൻ്റെ ഇന്റെ മാത്ര ഞാ മടക്കി കൊണ്ട് വരൂമ്പോ അപ്പോ ഓൾക്ക് ഒരു ചൂടാണ് അപ്പൊ ഇനി അമ്മ ഉമ്മ അങ്ങനെ മാത്രം- എത്ര ചെയ്യും എന്ന് വിചാരിച്ചിട്ടേ
ഏ അപ്പൊ അടങ്ങിയിരിക്കലേ വൃകൃതിയായിരിക്കലേ കുട്ടികൾക്ക്
വൃകൃതിയൊന്നുമില്ല പക്ഷെ ഓന് - എന്താണ് ചെറിയ രണ്ടാൾക്കാരാണ് ഒരു വൃകൃതി മറ്റവർക്ക് അങ്ങനത്തെ കൊയ്യപ്പൊന്നുല്ല ഒരു ആവ ണല്ലോ ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ